ഹലോ..
മൊക്കെ ഏജ്ലവലല്ലേ..
ആ എന്തെക്കെ. വർതാനം..
എന്തോ സുഖല്ലേ സുഖായിട്ട് പോണു കൊഴപ്പൊന്നുല്ല.. ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴികാനായിട്ടില്ലല്ലോ.
ആഹ ആഹ ആഹ..
ബ്രോയെ. ചായക്കെ കുടിച്ചിലെ..
ഓ ഒ ചായക്കെഉടിച്ച് ഇരിക്ണ്..
മേഹ്.. എന്താന്നണ്ട് പറയണു..
ഹ്, ആ. എന്തേ.. ഏ ഇങ്ങനെ റീല വർച്ചൊക്ക ഇപ്പോാണ് എന്ത് കാണണേ ഈ ബു ബുക്ക് വായിക്കുന്നതിനെ കുറിച്ച് നെരു റില്ല ണ്ടേ
ആഹ് ആഹ് ആഹ്
മുന്നേ എ ആഹ് അപ്പോങ്ങനെ ഇന്നത്തെ കാലത്താൾക്കാരന്നെ ബുക്ക് വായിക്കണില്ല എന്നുള്ളണ്
ഉം ഉം
ഏഹ് അത് പോയിട്ട് പത്രംകൂടി വായിക്കാന് പത്രംകൂടി വായിക്കാൻ ആൾക്കാർക്ക് മടിയാണ്ന്ള്ള
അത് വായിലിങ്ങനെ പറയ അപ്പങ്ങനെ ആലോച്ചിട്ട് ഞൻ ഇൻ്റെ കാര്യംങ്ങനെ ആലോയ്ച്ചോക്കി ഞാനിപ്പോ ബുക്ക് വായിച്ചിട്ടെത്ര കാലായി നിള്ള ഏകദേശം മൂന്ന് വർഷത്തോളയി ഞാന് ബുക്കൊന്നും വായ്ക്ക്ല്ല ഞമ്മളെ ഞമ്മക്ക് ഏറ്റ അത്യാവശ്യയ പഠിക്ക പഠിക്കണ ബുക്ക് മാത്രം വായിക്ക എല്ലാതെ നോവലോ എല്ലെങ്കികഥകളോ അല്ലെങ്കി ലേഖനങ്ങളോ എല്ലെങ്കി അങ്ങനത്തെ എന്തെ എന്ത് ബുക്കും വായിക്കണില്ല ന്ന്ള്ളാണ് എന്തെ അയ്ല് പറഞ്ഞൊ ഇങ്ങൾ അയിനെപ്പറ്റി എന്ത അഭിപ്രായം മയനെക്കുറിച്ച്
ഞാന് ആ നമ്മക്ക് വാണം നല്ലതാണ് പക്ഷെ എനിക്ക് വായിക്കാൻ നല്ല താല്പര്യ ഒക്കെ തന്നെയാണ് പക്ഷെ എന്താ വെച്ചാല് ഒന്നാമതന് സമയം കി ട്ടില്ല പിന്നെ സമയം ട്ടിയാലും കൊറച്ചാണ്ട് വായിച്ചഴിഞ്ഞാ നി പറഞ്ഞണമായിരി മടു മടുപ്പ് വരിയാണ് ആപ്പ ഞമ്മള് മെല്ലെ ഫോൺമക്ക് തിരിഞ്ഞ പിന്നെ റിൽസ്സ് എന്തേലും ഇങ്ങനെ തോണ്ടിയിരുന്നാ പിന്നെ ആ സമയം ആണ്കഴിഞ്ഞു പോവാണ്
ഉം അഹ് പിന്നെ ഒരു പ്പെന്തെ പിന്നെ ഇങ്ങനെ ഇതിനെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചപ്പളാർഞ്ഞെ എന്തെ പണ്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടുതൽസ്‌ അല്ലെങ്കി ഈ വല്ല്യ വല്ല്യ പ്രഭാഷകന്മാര് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഒരുപാട് വായിക്കണ കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ കൂടുതല ഇങ്ങനെ ക്കാതെ വർത്താനം പറയാൻ കഴണേന്ക്കരട്ടി പിന്നെ അത് പോൽതന്നെ എഴുതി ആഹ്
അതന്നെയാ കാരണം വായനകൊണ്ട് കുറേ ഉപകാരണ്ട് ഇപ്പ ഞമ്മൾ ബുക്ക് ഇങ്ങനെ വായിക്കുമ്പോ നമ്മള് കഷ്ടപ്പെട്ട് ചടഞ് കുത്തിരുന്ന് വായിക്കാല്ലോ അപ്പൊ ഞമ്മക്ക് അതിനെ ഫുള്ള് കയ്ഞ്ഞാല് മൊത്തത്തിലെന്തെങ്കിലും ഒന്ന് ഞമക്ക് കിട്ടും അപ്പൊ ഞമ്മളിന്നി നാലാൾക്കാരെ മുന്നിൽ എവിടെങ്കിലും എനിച്ച് നിക്കുമ്പോ ഞമ്മക്കത് പറയാന് വളരെ എളുപ്പകാരം അയല്നമുക്കൊരു പോയിന്റുകള് വിടാൻ കയ്യും
അതെ
മാത്രല്ല ഇപ്പൊ നമ്മളിപ്പോ പലതാരത്തിൽ ഓരോ തരം ബുക്കുകളുണ്ടല്ലോ സാമ്പത്തികപരമായിട്ടുള്ള ബുക്ക് ബുദ്ധിപരമായിട്ടുള്ള ബുക്ക് ഞ്ഞി നോവലുകള് അങ്ങനെഓക്കെ ബുക്ക് അത്യം പലതരം ബുക്ക് വായിചയിലൂടെ നമുക്ക് പലതരം അറിവുകളാണ കിട്ടണത് നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും നമുക്ക് അതിന്നൊക്കെ കിട്ടണ്ണ്ട്
ആഹ് അതുപോലെ തന്നെ ഈ വായിക്കുണലുടെ നമ്മള്എന്തയ് ഏറ്റവു നമുക്കൊരു ഒരു എന്ത് എന്തെങ്കിലു ഒരു വീഡിയോ കാണ എന്നുണ്ടെങ്കില് അത് കണ്ടാങ്ങനെ അയ്ല് നടക്കണെ ഈ നടക്കണ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുല അതായത് ഇപ്പ നമ്മളൊരു വീ ക്കാണ് അയിലുള്ളരു എന്റെ ക്യ കലാകാരന് അത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളാണെന്ന് കരുതിക്കോ അത് നമ്മുക്ക് ആ വീഡിയോ കാണാഉള്ളെ ഇത് വീഡിയോ നമുക്ക് കാണുന്ന പക്ഷെ നമ്മുക്ക് ആ വീഡിയോ കാണാഉള്ള ഒരു ഒരു മനസ്സുഖം കിട്ടൂല. അ മൂടങ്ങട് പോവും പക്ഷേ നേരെ മറിച്ച് നമ്മൾ ഒരു പുസ്തകം വായിക്കാണ്‌ന്നുണ്ടെങ്കില് ഏ അതിലുള്ള ഒരു വ്യത്യസ്ത എന്തു വച്ചാൽ നമ്മക്കിഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ടർനെ അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെ അമ്മക്ക് എന്തയ്യും ണ്ടാക്കി എടുക്കാൻ പറ്റും ന്നട്ട് അതായത് ഇപ്പൊ ഒരു പുസ്തകം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കഥ ബുക്ക് വായിക്കുകയാ എന്നുണ്ടെങ്കിൽ നമ്മളെ കേരളത്തില് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്യാരക്ടറിനായിക്കൊണ്ടുവന്നിട്ട് അത് ആ കഥ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോണ വഴി നോക്കാണ് വായിക്കാൻ പറ്റും. നേരെ മറിച്ച് വീഡിയോ ആവുമ്പോ അത് പറ്റൂല അപ്പ അയിലൂടെന്നെ ചിന്താശേഷി വർധിക്കാനും
അ ഞമ്മൾ ബുക്ക് വായിക്കണനെ കൊണ്ട് കൊറെ ഉപകാരങ്ങൾണ്ട് ഇപ്പൊ ഞമ്മളെ പ്പൊ ഞമ്മളെ ഈ ബെന്യാമിന്റെ പുസ്തകംന്ന് ആടുജീവിതം വളരെ ഫൈമസായിട്ടുള്ള ആ പുസ്തകം അത് നമ്മള് വായിക്കുമ്പോ നമ്മുളെ ഉള്ളിലൊരു ബെന്യാമിനുണ്ട് അല്ലെങ്കിൽ നമ്മള് മുന്നില് ആ മറ്റേ കാട്ടാറബിണ്ട്, നമ്മുടെ ഉഉള്ളിലൊരു കാട്ടാറബിണ്ട് അതേമാതിരി സ്വയം ഉണ്ടാക്കിട്ക്ക്ണ ഓരോ ക്യാരക്ടേഴ്സ്ണ്ട്, പക്ഷെ അതിനു ശേഷം ആ ആടുജീവിതംന്നർഞ്ഞാ സിൻമ അറങ്ങിയപ്പോ അത് കണ്ടവരൊക്കെ എന്നോട് പറഞ്ഞത്, ഈ ബുക്ക് വായിച്ചിട്ട് വായിക്കുകയും അതിനോടൊപ്പ സിൻമ കണ്ടോരും പർഞ്ഞത് നമ്മള് അത് കാണാതിരിക്കാണ് നല്ലത് കാരണം നമ്മള് കുറേ ഉണ്ടാക്കിവച്ച ഒരു സംഭവം ഉണ്ടാവും നമ്മുടെ മനസ്സില് അതാകപ്പാടെ പൊളിക്കണ തരത്തിലാണ് അയ്ല് ഉണ്ടാവുക
ഉം ഉം
അയ്ക്കൂടെ ഇപ്പനമ്മൾ സ്വയം സൃഷ്ടിച്ചെടുക്കയാണ് ഓരോ സംഭവങ്ങളും അപ്പ നമ്മൾ ഈ ബുദ്ധി വർദ്ധിക്കു കു അത് നേരെ മർച്ചമ്മള് സിൻമയിലൂടെ കാണുമ്പോ രണ്ടു മണിക്കൂർ പോവും ഞമ്മക്ക് ഞമ്മടെ ബുദ്ധിയൊന്നും അങ്ങനെ വികസിച്ച്ണ്‌ല്ല ചിന്തിക്കുന്നില്ലല്ല ബുദ്ധി ആ കാണിച്ചത് ല്ങ്ങനെ നമ്മള് കണ്ട് കുത്തിരിക്കയാനെന്നെള്ളു പക്ഷേ ആ ബുക്ക് ആട്ജീവിതം വായിക്കുകയും അ സിൻമണ്ടാലും നേരെ മനസ്സിലാവും ഈ കാര്യം അതേമാതിരി ലാബ് ദിവസം ഒരാളെ റൂത്തിന്റെ ലോകം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകണ്ട് അത് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു റൂത്തുണ്ടാവും ഡോക്ടർ റൂത്തും മിസിസ് റൂത്തൊക്കെ ഉണ്ട് അതേമാതിരി ഓലൊരു സിൻമ എർങ്ങിക്കുന്നു. ബൊഗൻ ബോഗൈൻവില്ല, ബോഗൈൻ വില്ല എന്നോ ന്തോ പേര് ആ സിൻമ ഇറങ്ങിട്ടാ സിൻമ കാണുമ്പോ നമ്മളെ മനസ്സിൽള്ള സാധനേ അല്ല, അതായത് നമ്മള് ബുക് ക്കില് വായിച്ചിട്ട് നമ്മള് മനസ്സിലുണ്ടാക്കിയ ഒരു സാനംണ്ടാവും. ആ സാധനേ അല്ല ആപ് അ അ
എല്ല് എല്ലെങ്കിലും ഈ പുസ്തകത്തിന്ന് വരുന്ന ഏഹ് അധിക ചിത്രങ്ങളും അത് ആ പുസ്തകത്തിനോട് ഏ എന്ത് ഉപമിക്കുമ്പോ ഒരിക്കലും ആരും വിജയമായി പോയിട്ടില്ല ഈ ഇപ്പോ ഒരാളുടെ അധിക ഈ സിനിമകളാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രധാന കാരണങ്ങൾ എന്ത് വെച്ചാൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതന്നെ ആൾക്കാരു ഉള്ളിൽ ഉണ്ടാവണ ഒരു കാറ്റക് ന്നെ ഇല്ലക്കി ഒരു കഥാപാത്രത്തെ എ ആയി
ഇപ്പ കയ്യൂലാ കാരണം ഇപ്പോ ഞാൻ ബുക്ക് വായിച്ചിട്ടുണ്ടാക്കിയ ക്യാരക്ടർ അല്ല കാരണം ഈ ബുക്ക് യിട്ട് എന്റെ മനസ്സിലുണ്ടായ ക്യാരക്ടർ
അഹ്
രണ്ടും വ്യത്യാസം ഉണ്ടാവും ഇതല്ലാതുംപാട് കൂടി നമ്മൾ ഈ ഒന്നും വിശ്വസിക്കാ എന്ന് പറയുമ്പോൾ പലർക്കും ബുക്ക് വായിക്കാത്തർക്ക് പറ്റുണ്ടാവും പക്ഷേ ബുക്ക് വായിച്ചർക്ക് ഒരിക്കലും അതന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുല
അതെ അതെ പിന്നെ എന്താ വെച്ചാല് ഏ പുസ്തകം വായിക്കുമ്പോ എന്ത് കൂടുതൽ അറിവ് കിട്ടണം ന്നില്ല പക്ഷെ കിട്ടണ അറിവ് എന്തായിരിക്കും കൃത്യത ഉള്ളതായിരിക്കും ന്നുള്ളതാണ് കാരണം അതിലൊരു മാറ്റം വരുത്താൻ പറ്റൂല്ലല്ലോ
ഉം ഉം
ഏ അത് അതെ
ഉ
ആ ഇപ്പയും പുസ്തകം വായിക്കുകയാെന്നുണ്ടെങ്കിൽ ആ എഴുതിന്നാളെ ചിന്തകളായിരിക്കും അയില് ണ്ടാവാ അപ്പ അപ്പൊ ന നല്ലരാളെ അല്ലെങ്കിൽ നല്ല ബാക്ക്ഗ്രൗണ്ട ഉള്ള ഒരാളെ കാണുന്നുണ്ടെങ്കിൽ നമ്മുക്ക്
കഴിചിട്ട് കാര്യല്ല
ആ ക്കെ അപ്പൊ നമ്മൾ നല്ല നല്ലരു തെരഞ്ഞെടുത്തണ്ട് വായിക്കുമ്പോ നല്ല ആശയം ത് നല്ല കാഴ്ചപ്പാടുകൾ നമുക്ക് കിട്ടും
എല്ലാതും എല്ലാരും നമ്മൾ സ്വീകരിച്ചാനും പറ്റ റ്റൂല കാരണം പലരും പലക്ക ഓൽക്കും ഒലുതായ കഴിവ് അങ്ങനെ ആയിരിക്കാം
ആഹ ആഹ്
ഈ കുറെ മിസ്റ്റേക്ക് അതായത് നമ്മളെ യുത്തിനെ സമ്മയിക്കത്ത കുറെ സംഭവങ്ങൾ ഇണ്ടാവും ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത സംഭവങ്ങളൊക്കെണ്ടാവും
അതെ ഉം
നോക്കിയും കണ്ടും നമ്മളിപ്പോ ഈ സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാര് ഇണ്ടാവും ചെലെർ അങ്ങനെയൊക്കെരം ചെലെർക്ക്ഏതലും ഭാഗമായിരിക്കും ജീവചരിത്രയിരിക്കും ചെലെർക്ക് നോവൽ ആയിരിക്കും നോവൽ തന്നെ കെറെ പ്രണയത്തിതിൻറത് അങ്ങനെ കുറ സംഭവങ്ങൾ ഉണ്ടല്ലോ ഫാമിലി ഫീൽ ഗുഡ് ക്രൈം ത്രില്ലർ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങൾ ഇണ്ടാലോ ഡിറ്റക്റ്റ് ഡിറ്റക്ട് നോവൽ ഞാൻ പൊതുവേനി ആ യാത്രാനുഭവൾ എനിക്ക് പൊതുവെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ രെയ്ൻ ട്ടെ ട്രില്ലറളാണ്
ആഹ്
അതൊൻ കുത്തിരുന്നാല് പെട്ടന്ന് ആ പുസ്തകം വായിച്ചു തീർക്കാൻ ആക്കാര് എപ്പോഴും മനസ്സിലുണ്ടാവ
അതെ അതെ പിന്നെ ഈ മറ്റേ ഈ യാത്രാനുഭവങ്ങളിൽ ഏത്ത് ഏറ്റവും പ്രശസ് വസ്നായ മലളാണ് ഈസ്ത്തടക്ക മൂപ്പര് ഏ മൂപ്പര് ഇഷ്ടംപോലെ യാത്ര വിവരങ്ങൾ എഴുതിന്നു മൂപ്പരേ കുറഞ്ഞ കാല ഉള്ളൂ എഴുതിയിട്ട് ത്തോനുന്നു ആ സമയത്തി മുമ്പിൽ ഒരുപാടി യാത്ര ചെയ്താണ്ട്
ഉ ഞാനീ പൊതുവേ ഈ പഴയ ആൾക്കാരെ പഴയ ആൾക്കരെ നോവലൊന്നും അതി ക്കം വായിച്ചിട്ടില്ല ഇപ്പൊ ഈ നമ്മളെ ഈ കാലത്തുള്ളരെ നോവലാണ് കൂടുതലും വായിച്ചിട്ടുള്ളത് പഴയത് ഓന്നാമത് പിന്നെ നമുക്ക് വല്ലാതെ സാഹിത്യംന്നും അറിയില്ല സാധാ മല മലയാളംണെങ്കിൽ മനസ്സിലാവുന്നല്ലതെ ഈ പഴയ ഇപ്പൊ താങ്കൾ പറഞ്ഞ ആ വ്യക്തി ക്ത്തി ന്നൊക്കെ പറഞ്ഞാല് ഇവിടെയൊക്കെ ഫുള് സാഹയത്തിന്റെ ആൾക്കാരാ അതായത്ഓല്ക് ഞമ്മൾ ക്കറിയാത്ത മയാള ഭാഷയക്കെരം നമ്മളെ മലയാളംന്ന് പറഞ്ഞാല് ഇംഗ്ഷ് ചേർന്നിട്ടുള്ള മലയാളണ്
ആഹ
ലൊക്കെ നല്ല അറിവ്ണ്ട്ന്ന് അല്ല മൂക്കരിയിലൊക്കെ നല്ല അറിവുണ്ട് അതേമാതിരി കുറെേ ആൾക്കാര്ണ്ടല്ലോ ഓലെയിലൊക്കെ നല്ല അറിവുണ്ട്ന്ന് എല്ലാവരും പറയണേക്കാ ക്ഷെ ഇനിക്കൊന്നാമത് അതിന് താല്പര്യപ്പെടലില്ല ഞാന്
അതെ അതെ പിന്നെന്താ വെച്ചാല് ഏഹ് മലയാളത്തില് ഇഷ്ടംപോലെ എഴുത്തുകാര് വന്നിട്ട്ണ്ട് ഒരുപാട് കവികൾ വന്നിട്ടുണ്ട്
ക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പോ എത്ര ആൾക്കാര് വന്നാലും ഒലെ പ്രോത്സാഹിപ്പിക്കാനായിട്ട ഒരു സംഭവല്ല കാരണം ആൾക്കാരൊക്കെ ഈ ബുക്ക്ന്ന് ബുക്ക് വായന കൊറഞ്ഞല്ലോ കൊറെേ ആൾക്കാർ ഇപ്പ നമ്മടെ എടേൽന്നെ കൂട്ടത്തിലെന്നെ കുറേ ആൾക്കാര് എയ്തിനെ ആൾക്കാരുണ്ടാവും പക്ഷെ ഇവർക്കൊരു പ്ലാറ്റ്ഫോം ഇല്ല ഇനി ഉണ്ടെങ്കി തന്നെ അതില് കൊണ്ടയി ഇട്ടാല് ഒരു റെസ്പോൺസോ അല്ലെങ്കിൽ അതിന്
ഇല്ല ആൾക്കാർക്ക ഇത് മടുത്ത തുടങ്ങിണ്
ആ ഹ് ഒന്നുല്ല ആൾക്കാർക്കിപ്പോ എന്തെിലും അറിയണങ്കി ആഹ് ഇനിയിപ്പോ ആക്കാർക്ക് എന്തെങ്കിലുംന്ന് അറിയയാണെങ്കി തന്നെ നല്ല ചേച്ചി പീട്ടിനോടോ ജമീനിനോടോ ചെന്ന് ചോയി ക്ക ന്നട്ട് അപ്പത്തെ അപ്പ അപ്പ പറയ അത്രള്ളൂ പ്പോ അപ്പ നമ്മളുടെ ഈ കോളേജുകളിൽ കൂട സ്കൂളിൽ കൂട ഒക്കെ ലൈബ്രറികൾ ഉണ്ട് ഞാന് ഇപ്പൊ ഞാനൊരു കോളേജ് വിദ്യാർത്ഥിയാണ് അവിടുത്തെ ലൈബ്രറിയിൽന്ന് കുട്ടികുടെ പുസ്തകം വായിച്ചണത് ഞാൻ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളു
ആ
ഞാന് വായിക്കിനില്ല പൊതുവായി പറയണ അപ്പ അതുകൊണ്ട്ഓല് ക്ക് ഇങ്ങനെ ഉയർന്ന് അങ്ങനെ കഴിവുള്ളോരും അതിലേക് അല്ലാതെ വരുന്നില്ല
ആഹ് അത് നമ്മൾ നമ്മള അവസ്ഥ നോക്കിയാ തന്നെ അങ്ങനെയാണ് നമ്മുകും താല്പര്യല്ലാതായിപ്പോയി പുസ്തകം വായിക്കാനൊക്കെ
ആരോടൊലും ആറാതെ നമുക്ക് പറയാനുള്ളൊരു യോഗ്യത പോലും നമ്മക്കും ഇല്ല
അതെ പിന്നെ എന്തൊക്കെയ എന്ന പിന്നെ നഞമുക്ക് ഇതിനെ കുറി പറയാണെങ്കി ഇഷം പോലെ പറയാനണ്ട നമുക്ക് പിന്നെരു സം കാണുമ്പോഴൊക്കെ സംസാരിക്ക
ഓക്കെ ഡക്ക ശരി ശരി